എന്തൊക്കെയുണ്ടെടി വിശേഷം
ഓ ഇങ്ങനെ പോകുന്നു ഞാൻ ഇന്ന് നമ്മടെ പുതിയ കോഴ്സ് കളുടെ ഒക്കെ അപ്ഡേഷൻസ് ഒക്കെ നീ അറിയുന്നുണ്ടോ ഇപ്പൊ ബി എഡ് ഓപ്പൺ ആയിട്ടുണ്ട് ബി എഡ് ന്റെ അപ്പളെ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പം ഞാൻ ആണെങ്കിൽ ഇന്നലെ ആഹ് ആന്നേടി എനിക്ക് പണ്ടേ ടീച്ചിങ് മേഖലയോട് എനിക്ക് ഭയങ്കര ഒരു പ്രതേക താൽപ്പര്യം ആണല്ലോ ഞാൻ പണ്ടേ വീട്ടിൽതന്നെ ട്യൂഷൻ ഒക്കെ എടുക്കാറുണ്ട്
ആഹാ അപ്പൊ പിന്നെ നീ നീ ഒന്ന് ട്രൈ ചെയ്ത് നോ ക്ക് നിനക്ക് താല്പര്യണ്ട് ന്ന് ഉണ്ടെങ്കിൽ
മം ഞാൻ അങ്ങനെ പോയിട്ട് ഇന്നലെ പോയി കൊടുത്ത് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു അപ്ലിക്കേഷൻ കൊടുത്ത് അപ്പൊ ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുവാണ് അപ്ലിക്കേഷൻ കിട്ടുന്നത്
ആപ്പോ അതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഒക്കെ അന്വേഷിച്ചോ നല്ലതാണോ അല്ലങ്കിൽ നല്ല സ്കോപ്പ് ഉള്ളതാണോ എങ്ങനെ കാര്യങ്ങൾ ഒക്കെ എത്ര വർഷം എടുക്കും പഠിത്തതിന്റെ കാര്യങ്ങൾ ഒക്കെ നീ ശ്രദ്ധിച്ചായിരുന്നോ
മം അതെല്ലാം ഞാൻ നോക്കി ഞാൻ അത് കുറച്ച് നാളുകൊണ്ട് ഞാൻ അത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞമ്മൾ ഇതേപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് ലാഗ് ആയിരുന്നു പോയി അപ്പൊ എന്തായാലും
എടി ഏ എന്റെ ഒരു എടി എന്റൊരു ഒരു അറിവ് വെച്ച് പറയാണെങ്കിൽ നമ്മടെ ഈ നമ്മടെ അധ്യാപക പരിശീലന ബിരുദം എന്നാ പറയുന്നത് അതായത് സാധാരണ ഇതൊരു രണ്ടുവർഷം രണ്ടുവർഷത്തെ ഒരു കോഴ്സാണ് അതായത് നമുക്ക് ഏതെങ്കിലും ഡിഗ്രി
മ് മ് അതെ അതെ അപ്പം നമ്മൾ നമ്മളുടെ ഡിഗ്രി ഇപ്പം നമ്മുടെ ഇപ്പോൾ ബോട്ടണി ആയതുകൊണ്ട് നമുക്കിപ്പോൾ ബി എഡ് നാച്ചുറൽ സയൻസ് എടുക്കാൻ പറ്റും പിന്നെ ഈ എജ്യൂക്കേഷൻ എന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഒരു വാല്യു എപ്പോഴായാലും കാണും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇതേപോലെ താല്പര്യമുണ്ട്ടി ടീച്ചിങ് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ഇന്ട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് പിന്നെ ഈ ബി എഡ് എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപനത്തെക്കാളും ഒരു പ്രൊഫഷണൽ കോഴ്സാണ് സ്കൂളുകളിൽ അധ്യാപകനാകാൻ ആവശ്യമായ അധ്യാപകന രീതികൾ ക്ലാസ് മാനേജ്മെന്റ് വിദ്യാഭ്യാസം മനഃശാസ്ത്രം തുടങ്ങിയവയാണല്ലോ നമ്മളിതിലൂടെ പഠിക്കുന്നത് പിന്നെ കോഴ്സിൻ്റെ ദൈർഘ്യം ന്ന് പറയുന്നത് രണ് ണ്ട് വർഷമാണ് പിന്നെ ഒരു വർഷത്തതും ഉണ്ട് ഇന്റർഗ്രേറ്റഡ്
അതുപോലെ തന്നെ നമുക്ക് സ്വകാര്യ വിദ്യ വിദ്യ സ്ഥാന കിട്ടും പിന്നെ നമക്ക് ട്യൂഷൻ സെന്റുകൾ വേണെങ്കി ഇടാം നിനെ ഒക്കടപ്പ സ്കൂളുകളിൽ പോവാൻാപര്യമല്ലെന്നുണ്ടെങ്കി നിനക്ക് സ്വമായിട്ട് ട്ടൊ നിനക്കവിടെ പഠിപ്പിക്കാം
പ്പെ എന്നെ സംബന്ധിച്ച് എപ്പോഴായാലും ഒരു ഗവൺമെൻറ് ജോലി തന്നെയാണ് ലക്ഷ്യം അപ്പോം ഞാനിപ്പോളുള്ളൊരു ചിന്താഗതി എന്ന് വെച്ചാൽ ബി എഡ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് കേറ്ററ്റ് കാറ്റഗറി ടു എക്സാമൊക്കെ എഴുതിയിട്ട് പിന്നെ പി എസ് സിക്ക് വേണ്ടിട്ട് മം കാത്തിരിക്കണം അത്രത്തോളം അല്ല നമ്മളിപ്പോൾ ഈ ബി എഡ് കഴിഞ്ഞ് ഇറങ്ങി കേറ്റിട്ടൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് പി എസ് സി ഒരു ജോലി കിട്ടുന്നുടം വരെ ഗവൺമെൻറ് ജോലി കിട്ടുന്നടം വരെ താൽക്കാലികമായിട്ട് നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് സെൻറുകളിലോ അല്ലെിൽ ട്യൂഷൻ സെൻററുകളിലോ എവിടെയെങ്കിലും ഒക്കെ കയറി നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം പിന്നെ അതേപോലെ തന്നെ ഇത് രണ്ട് വർഷമാണെന്ന് പറഞ്ഞല്ലോ നാല് സെമസ്റ്ററുകളിലായിട്ടാണ് വിഭജിച്ചി നിക്ക്ന്നത് സെന്മാണ് പിന്നെ ഇതിന്റെ യോഗ്യത എന്നൊക്കെ പറയുമ്പം അറിയാലോ അങ്ങീകൃത സർവകലാശാലയിൽ നിന്ന് അതായത് ഏതെങ്കിലും ഒരു നല്ല യൂണ് വേഴ്സിറ്റിയിൽ
എടീ ഇപ്പം എന്താ നിനക്കിപ്പ സ്കൂൾ അധ്യാപകം മാത്രല്ലടീ ട്യൂട്ടറാകാൻ പറ്റും വേണെങ്കിൽ വിദ്യാഭ്യാസ കൗൺസിലറാകാൻ പറ്റും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള പലിഷ് പിന്നതാകാൻ പറ്റോടി അല്ലെങ്കി പിന്നെ നിനക്ക് വേണോങ്കി ഓൺലൈൻ ആയിട്ട് ട്ട് വേണങ്കി ഇതൊക്കെ പഠിപ്പിക്കാം എനിക്ക് തോന്നുന്ന് ഒരു പ്രതിമാസം പ്രതിമാസം ഒരു പതിനയ്യായിരം മുതൽ ഒരു മുപ്പത്തയ്യായിരം വരൊക്കെ ആണെങ്കി നിനക്ക് സാലറി കിട്ടും അതുപോലെ തന്നെ സർക്കാർ മേഖലയിലാണെങ്കി ഒരുപാട് ശമ്പളവും ആനുകൂല്യങ്ങളും കൂടുതലായിരിക്കും അപ്പൊ സർക്കാർ ജോലി സർക്കാരിലേക്കെത്താൻ പി എസ് സി കെരുതി നോക്കാനൊക്കെ നീ പഠിക്ക് നിനക്കാവുമ്പൊ പഠിക്കാൻ ഒരുപാട് കഴിവുള്ളൊരു കുട്ടിയും കൂടെ ആണ് അപ്പൊ നിനക്ക് നല്ല രീതി ഈ ഒരു കോടജനെ മുന്നോ കൊണ്ടു പോകാൻ പറ്റും പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് നീ ആ ഗ്രഹിക്കുന്നതിനെകാട്ടിലും വലിയൊരു പ്രധാനപ്പെട്ടൊരു യോ
അതെ അതെ അ അതെ അതെ ഇപ്പ നമ്മള് തന്നെ നമ്മടെ ടീച്ചേഴ്‌സിനെ ദൈവ തുല്യരായിട്ടാലോ കാണണത് അപ്പൊ ഞാനും നീയൊരു ഫീൽഡിന് അത്രെയൊരും മാഹാത്മ്യം കൊടുത്താണ് ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇൻഡ്രസ്റ്റിങ്ങായിട്ടുള്ളൊരു ഫീൽഡ് ആണ് നമ്മള്
മ്മളെന്ന് പറയുമ്പഴത്തേക്കും നമ്മൾ അധ്യാപകരായിട്ട് ഞാനും നീയൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പം നമ്മൾ നമ്മടെ അധ്യാപകരെ കണ്ട് ഒരുപാട് ഇൻസ്പേട് ആയിട്ടൊണ്ട് അപ്പം നമ്മക്കും അധ്യാപക രാവണോന്നൊള്ള എഡി എനിക്ക് ങ്ങിലോട്ട് താൽപ്പര്യം ഇല്ല എനിക്ക് ഏ വേറൊരു മെഡിക്കൽ ഫീൽഡിലോട്ട് പോവാനാണ് താൽ പക്ഷെ നീ നിന്റത് വെച്ച് നോക്കുവാണെന്നുണ്ടങ്കി നിനക്ക് ആ ഒരു കഴിവുണ്ടെന്നാണ് നമ്മള് പഠിക്കുമമ്പൊഴേ നമ നമുക്കറിയാവല്ലോ അതുപോലെ തന്നെ അ അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബി എഡ് ഒരു വളരെ പ്രധാന പ്പെട്ട ഒരു യോഗ്യതയാണ് അപ്പൊ നിനക്ക് അധ്യാ അധ്യാപിക്ക ആവാനല്ലേ ആഗ്രഹം പിന്നെ നീ എന്തുവാ ഇതിന്റെ കാശ് ഇതിന്റെ അതായത് ഇതിന്റെ മൊതൽമൊടക്കൊക്കെ അന്വേഷിച്ചാരുന്നോ
മ്മ് അപ്പൊ അലോട്ട്മെന്റ് വരുവല്ലോ അപ്പം മെറിറ്റ് സീറ്റ് കിട്ടാനാണ് ഞാൻ കൂടുതലും നോക്കുന്നത് ഒന്നാമത് ഈ ഒരുപാട് ഫണ്ടൊന്നും ചെലവ് വരാതെ ഒരു അങ്ങനത്തെ സീറ്റ് വേണമെന്നാണ് എനിക്ക് താൽപ്പര്യം അതിപ്പോ നമ്മടെ ഭാഗ്യം പോലെ പിന്നെ ഫുൾ നേരമുണ്ടല്ലോ അപ്പൊ ഞാൻ നാളെയും ഇനി പോയിട്ട് എൽ ബി എസിനും കൂടെ അപ്ലൈ ചെയ്യണോനിങ്ങനെ വിചാരിച്ചിരിക്കുവാണ് എന്തേലും ഭാഗ്യം
നീ അതുപോലെ ഇത് രണ്ട് വർഷത്തെ കോഴ്സാണ് അതൊക്കെ അറിയാവല്ലോടി ആഹ് അത് നി നിക്ക് ഞാൻ പറയട്ടഡി ഇതന്ന് വെച്ചാ ഇനി രണ്ട് വർഷത്തെ കോഴ്സാന്ന് നിനക്ക് അറിയാവല്ലോ അതുപോലെ തന്നെ ഇത് ആഹ് എന്റെ ഒരു ആഹ് ഒരു പഠിച്ച രണ്ട് വർഷത്തെ കോഴ്സാണ് അത് നാല് സെ സെമസ്റ്റ് സെമസ്റ്ററുകളാ അതിനകത്ത് ഒള്ളത് ഇത നിന്നെ അറിയാവല്ലോ നീ അപ്പൊ അതൊക്കെ നോക്കി എല്ലാം ആഹ് ഈറ്റേക്കണം അതുപോലെ തന്നെ അമ്പത് ശതമാനം ആഹ് അതിൽ കൂടുതൽ മാർക്ക് ആവശ്യം അണിതിന് നമ്മൾടെ ഈ ഒരു ഇതിന് യോഗ്യത കിട്ടാൻ വേണ്ടീട്ട് അതുപോലെതന്നെ ഏതെങ്കിലും വിഷയത്തിൽ നമ്മള് ബിരുദം ഏതെങ്കിലും വിഷയത്തിൽ നമ്മള് ഡിഗ്രി എടുത്താലും മതി പിന്നെ നീയെന്ന ലെല്ലാം അന്വേഷിച്ചും എല്ലാം കണ്ടുഎടുത്തും പിന്ന പിന്നെ നിനക്ക് നല്ല രീതിയിൽ താല്പര്യമുണ്ടെന്നാണ് എനിക്കറിയാം. പിന്നേ നീ ആവിശ്യരീതിയി അന്നെല്ലാം നല്ല രീതിയിൽ ചെയ്യ്വെന്നോ? അതുകാരണം ഒരുപാടു അവസരങ്ങളും ഒരുപാടു എല്ലാം മുന്നിക്കിടപ്പുവൊണ്ട്. പി എസ് സി എഴുതിയാലുള്ള ഗുണോം അതില് അതിൽ കൂടുതൽ അറിയാവല്ലോ കാരണം സർക്കാർ ജോലിന്നു പറയുമ്പം എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു പദവിയാണ് സർക്കാർ ജോലിന്ന് പറയുന്നത് കാരണം സർക്കാർ ജോലി കിട് ക്കഴിയുമ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങളും ഒരുപാട് വെ
അതേപോലെതന്നെ നിനക് വൺ ടു ത്രീ ഫോർ വരേ
ആ അഴീക്കേറട്ടൊണ്ടെടീ. ഉം പറഞ്ഞോ. ആ
നെറ്റ് കട്ടാവുന്നൊണ്ടോടീ?
പിന്നേ ഈ ബി എഡ് സമയത്ത് നമ്മള് വിക പ്പിക്കേണ്ട കൊറേ കഴിവുക യ്കണ്ടതിനെപ്പറ്റി നിനക്കറിയാവോ?
കഴിവുകളെന്നു പറയുമ്പോൾ നമ് മ്മള് അതിനെപ്പറ്റി എനിക്ക് നല്ല രീതീ ത്തില്ലടി നീയൊന്നു പറഞ്ഞുതാ. സാധാരണയായി ഈ കൂടുതലും നല്ല രീതിയിൽ നമ്മൾ പഠിച്ചെടുത്ത് അമ്പതു ശതമാനത്തിൽ കൂടുതൽ മാർ
അതായതീ ബി ബി എഡ് സമയത്ത് നമ്മള് ആ ബി എഡ് സമയത്ത് നമ്മള് വികസിപ്പിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കഴിവുകളൊക്കെ ഒണ്ടെടീ. അതായതു ഈ ആശയവിനിമയം തുടങ്ങിയവയൊക്കെ ഒണ്ട്.
ഉം അതെയതെ. ക്ലാസ്സ്‌ മുറികൾ മാനേജ്മെന്റ് ക്ലാസ്സ്‌ മുറിയിൽ നമ്മൾ എങ്ങനെ നിക്കണംന്നൊക്കെയൊള്ളൊരു മാനേജ്‌മന്റ് ഒക്കെ ഒണ്ടല്ലോ? ഹലോ